കേക്കാവോ
ആഹ് എന്താണ് വർ
കേക്ക്‌ന്ന്ണ്ടാ
ആഹ് കേൾക്ക്‌ൺണ്ട് കേൾക്ക്‌ൺണ്ട് എന്താണ് വർത്താനം
ഇവിടെ ഇങ്ങനെ ഇരിക്ക്‌ന്ന് രാവിലെ ഓരോരോ ജോലികളാ ആഹ് എഹ് കഴിഞ്ഞില്ല കഴിച്ചില്ലടാ
ഏഹ്
കഴിച്ചാ ആഹ് കെഴിക്കണം കഴിച്ചാ
ആഹ് കഴിച്ചു ഞങ്ങള്മ്മാന്റെ വീട്ടിലാ ഞ്ഞീ ഇവിടുന്ന് പോവാൻ നി ക്ക്യാണ് പെ പെരുന്നാളൊക്കെല്ലേ
ആഹ് അങ്ങനെ വന്നെയാണോ
ഉം
ഉം
ആഹ് പെര്ന്നാക്ക്‌ള്ളട്ത്തോ പെര്ന്നാക്ക്
ഓഹ് ഒഹ് പെരുന്നാൾന് ഏയ് ആഘോഷങ്ങളൊന്നും ഇല്ലാരുന്നു തന്നേ ഇനിയിപ്പ എപ്പം വണ്ടി എപ്പഴാണ്
അല്ലെപ്പ വെരും
ഏഹ് എന്തോ ആണോ
ആഹ് ആഹ് ത്തുട്ടെന്താ പെര്ന്നാക്കെന്തേനുണ്ടാക്കീനെ അല്ലെയ് ജെലെതോ ചെറുതായിങ്ങനൊരു തുമ്പല്ങ്ങനെ
തുമ്മല് രാവിലെ മഴേടെയാന്നോ ഇവിടെ മമഴ അടുപ്പിച്ചൊണ്ടെങ്കി പിന്നെ ഇവിടേം എല്ലാർക്കും അസുഗോ
ഏഹ് അവിടെങ്ങനെ കാലാവസ്ഥ എങ്ങനെ
യ്യ്യോ ഇവിടെ ഇന്ന് ഇപ്പ ഇതുവരെയും കൊഴപ്പൊന്നു ഇല്ല ഇനിയിപ്പ എങ്ങനെയാന്നോ പക്ഷെ വെയില് വന്ന്ട്ടില്ല
ഉം ഇവടങ്ങനെ ചെറിയൊരു ഉദിച്ച്ങ്ങനെ
മഴയാരുന്ന് ആണോ
ഉം ആവിട്ച്ച് ഇങ്ങനെ മ വെയില് ഇങ്ങനെ വെര്ണ്ട് ചെർത്
അഹ് ആണ് ആഹ് എഹ് വെയില് വന്നിരുന്നെങ്കില് ചായക്ക് ദോശയാണ് ദോശേം ക് കടലേം ഉം അവിടെ എന്തുണ്ടാക്കി
ഇവടെ പച്ചാ പത്തിരി
പത്തിരിയാന്ന്
പെര്ത്തിയാണ്ട് അങ്ങനെ ഇതാക്കിയാണ്ട് ഇമ്മമ്മ.
ആഹ്, ആഹ് ആഹ് ആഹ് അയ്ശെരി.
ന്നല്ലോണ്ണം വാ പ്രസ്സ്മ്മെ ന്നല്ലോണ്ണം ഇതാക്കി പിന്നെ മറ്റീമ്മലും ന്നല്ലോണ്ണം പെര് ത്തിയാണ്ട് ചപ്പാത്തിന്റെ
അതെയാ ആഹാ ഹാ ഉം ആഹ് സ്പെഷ്യൽ ഐറ്റവാണോ
ഔ അഹ് ണ്ട് അത്ര വെരെക്കും നെയ്സാക്കി തീരിം കട്ടില്ലാതെ
എന്തോ
തീരിം കട്ടില്ലാതെ അങ്ങനെ അതാ
തീരെ ആണാ ഒട്ടും കട്ടിഇല്ലാണ്ട് ഇണ്ടാക്കുംല്ലേ
ആഹ് ഞമ്മളാവുമ്പൊ പ്രസ്സ്മ്മെ മാത്രം ഇതാക്കല്ലെ ചെയ്യൊള്ളു.
ഓഹോ ഹോ ഹോ ഹോ അയ്ക്ക്‌ കറിഎന്ത്ണ്ടാക്കും ചിക്കനാ
ചിക്കൻല്ല ബീഫ് ഇണ്ടായിനു ഇന്നെലെ ഇവട്ന്ന് പള്ളിക്കന്നൊക്കെ കിട്ടൂലെ
ആഹ് ഹാ ഹാ ഹാ ഹാ
ഇന്നെട്ട്ന്ത് ആഹ് ബീഫ് കറി തേങ്ങര്ച്ച് പാർന്നാണ്ട് അങ്ങനെ വെച്ച്
അഹ് ഹാ ഹാ
ന്നിങ്ങളെന്തേയ്
ഓഹ് ഇയിപ്പം ഹു എഹ് എന്തോ
എന്തേയ്നു കറിയൊക്കെ ചോയ്ക്ക.
ഇവ്ടെ ദോശക്ക് കടലെ ഇണ്ടാക്കി ഇനിയിപ്പോ ന്നമ്മള് അരി അടപ്പേ ഇട്ടേക്ക്‌ന്ന് ഓരോരോ ജോലികളൊക്കെ ഇങ്ങനെ എട്ത്തോണ്ടിര്ക്ക്‌ന്ന് പിന്നെ അഞ്ചാറ് പട്ടിക്കുട്ടിയുണ്ട്
ആഹ് അയ്ന്റോ സൗണ്ടാണ്ലേ
ആഹ് അതെ അതെ അതിന്റെ സൗണ്ടാണ് ഹെ ആഹ്, അതിന്റെ സൗണ്ടാണ് കേക്ക്‌ന്നെ അവ്ടെ ഇരിന്ന് കരയാണ്. കുറുക്ക് കുടിക്കാൻ സമയായി അതിന് കര രയാ, ഉം ആണോ വളർത്തുന്നതാ ഏഹ് അഞ്ചെണ്ണം ഉണ്ട്.
ഏഹ്
ഉം
ഏഹ് അഞ്ചെണ്ണൊക്കെണ്ടോ ചെറിയേതാ
ആഹ് ഇത് ഉം അഞ്ച് മാസവായി ഇഹ് ചെർ തീരെ ചെറ്താ അഞ്ച്മാസായി, ആഹ് ആഹ് ഒ രണ്ടെണ്ണം വലുതാ മൂന്നെണ്ണം ചെറു കുഞ്ഞുങ്ങളാ അഞ്ച്മാസആയതാ.
തള്ളെക്കെ ഇണ്ടോ
ഏഹ് തള്ളയോ ആഹ്
തള്ളിം
തള്ളയിണ്ട് ആഹ് തള്ളേം കുട്ടി ആഹ് ആതെ അതെ അതെ തള്ളയും
ഏഹ്
തള്ള ആറ് കുട്ടിള്ണ്ടായിരുന്ന് അയ്ല് ഒരെണ്ണത്തിനെ നമ്മള് കൊടു
ഏഹ് കൊട്ത്തോ ഏഹ്
ഉം ഉം ആഹ് പൊറ്ത്ത് കൊടുത്തു. മൂന്നെണ്ണത്തിനെ ഇഞ് മൂന്നെണ്ണത്തിനെ കൊട് ത്തില്ല അഹ് തള്ളക്ക്‌ ഭയങ്കര വെഷ്മം അതോണ്ട് പിന്നെ കൊടുക്കണ്ടാന്ന് വിചാരിച്ച്.
ഏഹ്
അതോണ്ട് അവര്ടെ മേളവാ ഇവ്ടെ നടക്കുന്നത്. ഇവരി
അടികൂടോ അടികൂടലൊക്കെണ്ടോയിച്ച?
ഉം ആഹ് പിന്നില്ലേ അടിയേ ഉള്ളൂ ആഹ് രണ്ടു പേരു തമ്മിയും നല്ലടിയാണ്.
ഏഹ് ഹ് രാത്രിയിലെന്ത് നല്ലോ ഇതാവലുണ്ടോ?
എന്തോ?
രാത്രിക്ക നല്ലോണം കൊരയ്ക്കലുണ്ടോഴ്?
ആഹ് പിന് ആഹ് അങ്ങനെല്ല ആരെങ്കിലും വ കാണാണെങ്കിലോ പിന്നെ അമക്ക് ഇവിടെ പന്നീടെ പ്രശ്നണ്ട് പന്നി ശല്ല്യേ. അങ്ങനെ പന്നികളൊക്കമ്മടെ മുറ്റ ത്ത്ക്കണം വരുവാണെന്നുണ്ടെങ്കി കെട്ന്ന് കൊരക്കും. പിന്നെ അല്ലാത്ത പ ട്ടികളോ അങ്ങനെയൊക്കാണെങ്കി കൊരക്കും. അല്ലെങ്കി കൊഴപ്പില്ലവര് കെടന്നോളും. ആഹ് മനുഷ്യന്മാരെ കണ്ട നമ്മക്ക് ആരെങ്കിലു വരുമ്പഴു നല്ലൊര് കെതീടാണ് അതൊരെ പരിചയല്ലാത്തവരെ ആരെ കണ്ടാലും അവരൊച്ചപ്പാടുണ്ടാക്കും.
ഏഹ്
ഉം അപ്പൊ അവരടങ്ങിയിരിക്കൂല്ല അവര് നല്ല എന്തോ അതോണ്ട് കള്ളന്മാരൊന്നും വരൂല. അമ് ങ്ങടെ അപ്പർത്തേരിയേല് ഇന്നലെ അഹഹ പിന്നെ അവടെ അപ്പർത്തെ ഏരിയിലാണെങ്കിണ്ടല്ലോ കള്ളന്മാര് വന്നിട്ട് അവ് അവിടുത്തെൻ ആ വീട്ടിലാണെങ്കി അവ്ടെ ഏഹ് വീട്ടിനുള്ളില് പട്ടിയുണ്ടായിരുന്നു അതോണ്ട് ല്ല കള്ളം വന്ന് ജനൽന്റെ അടു ചെന്നപ്പഴ്ത്തേക്ക് ആഹ് കള്ളം വന്ന് ജനൽൻ്റടുത്തപ്പഴേക്കും പട്ടി കണ്ടു. പട്ടി കൊരയോട് കൊര അങ്ങനെ കൊര്ച്ചാരണം ഇയാക്ക് എങ്ങ്ട്ടും പോവാനും പറ്റില്ല വീട്ടിലെല്ലാരു എഴുന്നേറ്റ് ലൈറ്റിട്ട് കെണറ്റിന്റെ മറവില് മറഞ്ഞിരിക്കുന്നു. ആഹ് ഡ്രസ്സ്മേ ആഹ് കരിയൊക്കെ ദേഹത്തൊക്കെ കരിയൊക്കെ തേച്ച് ഹ് മ അത് ദൂരിന്ന് വന്ന കള്ളന്മാരല്ലട്ടോ. അത് അതിന് മുമ്പ് ആ വീട്ടില് ക്ക്ട്ടചെ ത്തി വരാനൊക്കെ വിളിച്ച് ആഹ് അടുത്തുള്ള ആളായിരുന്നു.
ഏഹ്
ത്തി വാരാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അയാളെ അയ്യാളാണ് കള്ളൻ പറഞ്ഞപോലെ പട്ടിയകത്ത് ഉണ്ടായതോണ്ട് കാര്യായി. അല്ലെങ്കി അറിയാൻ പോലും പറ്റത്തി ലെ ഇപ്പൊയൊന്ന് സ്വർണത്തിന്റെക്കെ വെലയനുസരിച്ച് ആഹ് മനുഷ്യനെ കൊന്നിട്ടാണെങ്കിലു എടുത്തോണ്ട് പോവു എല്ലാം.
അഹ് അഹ്
ആണ് ഇപ്പോവാലൊരിഞ്ഞ
ആഹ് ഒരുങ്ങലൊക്കെ കഴിഞ്ണ് വണ്ടിക്ക് വിളിച്ച്ണ് വണ്ടിപ്പോ വേരോയിരിക്കും
ആഹ് വണ്ടിക്ക് തിരക്കീക്യുവന്നോ
ഏഹ് വണ്ടിക്ക് കാത്ത്ക്കാണ് ഇബടെ ആഹ് ആഹ് ആനിയന് പരിപാടിണ്ട് സ്കൂള്ള് അല്ലെങ്കിൽ ഇപ്പളും പോ ഇന്നു പോവൂല ഇമ്മാന്റെ വീട്ട്ന്ന്
ആഹഹ് ന്നോ അഹ് ശരി
ട്ടാ ട്ടാലന്റിന്റെ ഇത്ണ്ടേ
ആഹ്ഹഹാ ആഹ്
ഇസ്കൂൾത്തെ അപ്പം അയിന് ത് സമ്മാന വിതർണാണ്
ആഹ് ഹ ഹ അപ്പൊത്ര മണിക്യാ പ്രോഗ്രാം രാവിലൊണോ അതോ വൈകുന്നേരോ
ആഹ് എട്ട് മണി എട്ട് രക്കാകുമ്പോത്തിന് എത്തണം
എത്തണോ അവിടെ
ആഹ് ആഹ് വണ്ടി വുൾച്ച്ണ് വേ വെരും
ആന്നോ
വണ്ടി വിളിച്ച്ട്ട്ണ്ട്ല്ലേ
ആഹ് ആഹ്
ഉം ഉം ഇനിയിപ്പ തിങ്കളാഴ്ച മുതലല്ലാരും സ്കൂളും പോണ്ടേ
ഏഹ്
തിങ്കളാഴ്ച മൊതല് സ്കൂളും പോകണ്ടേന്നേ സ്കൂള് തുറക്കാനുള്ള സാധനല്ലാം മേടിച്ചോ
ഇന്റെ അനിയനാണ് ഇൻക്ക് മക്കൾസ് ആയി
അനിയനാണില്ലേ ആഹ് മക്കളൊന്നു ആയിറ്റില്ലേ അ അ ആഹ് അത് ശരി
ഇങ്ങക്ക് എത്ര മക്കളുണ്ട്
എന്തോ രണ്ട് പേര്
ഇങ്ങക്ക് എത്ര മ മക്കള്ണ്ട്
രണ്ട് രണ്ട് രണ്ട് രണ്ട് രണ്ട് രണ്ട് ആ അവിടെ റേയ്‌ഞ്ചിന്റെ പ്രശ്നണ്ട്ല്ലേ
കേക്ക്ണ്ല്ലാ
ആഹ് ഇപ്പകേൾക്കുന്നുണ്ട് റേയ്‌ഞ്ചിന്റെ പ്രശ്നണ്ടോന്ന് മറ
ആഹ് അവ്ടെ ചെറർതായിട്ട്ങ്ങനെ ഇമ്മാന്റെ വീട്ടിലാണ് അവിടെ റേയ്‌ഞ്ചിന്റെ ചെറിയ വിഷയണ്ട്
ഇശ് വിഷയൺണ്ട്ല്ലേ
ആഹ് ആഹ്
ആഹ് അല്ലെങ്കിലും മഴയ ഈ മേഘ ഇങ്ങനെ മൂടിക്കിടക്കാണെങ്കി അമക്ക് ഹ് റേയ്‌ഞ്ച് കിട്ടാ നല്ല പാടാണ് ആഹ് ആഹ് റേ ഇണ്ടാവും മഴണ് പിന്നെ ജിയോടെ സിംമ്മാണെങ്കി പറയേംവേണ്ട ഒട്ടും കി ട്ടൂല അത് റേയ്‌ഞ്ച് ജിയോടെയാണോ ആഹ് അതാണ് കാര്യം ഇപ്പം റേയ്‌ഞ്ചേ ഇല്ല ഇപ്പഴന്ന് വെച്ചയ്‌ഞ്ഞാ നേ മഴ പെയ്യുമ്പോ മാത്രേ ഒള്ളൂ ഇപ്പം ഫുൾ ടൈമു ഇല്ല ഏഹ് ആഹ് ഏർട്ടല്ല് ഏർട്ടല്ല് ഏർട്ടല്ല് ഞാൻ ജിയോ ആണ് യൂസയ്തൊണ്ടിരുന്നത് അത് ഈ റേയ്‌ഞ്ചിന്റെ പ്രശ്നം കാരണം പിന്നെ ജിയോ അങ്ങ് മാറ്റിയതാ ജിയോ മാറ്റിയില്ല അത് അമ്മളെകയ്യില്ണ്ട് പിന്നെ അത് റീചാർജ് ചെയ്യാതെ ഇപ്പ ഏർട്ടൽ ഉണ്ട് കാര്യം നെറ്റ് വർക്ക് ഒട്ടും കിട്ടുന്നില്ല ഇച്ചിരിയെങ്കിലും കിട്ടിയാലല്ലെ നമുക്ക് ആഹ് ഇച്ചിരിയെങ്കിലും കി- ട്ടിയാലല്ലേ നമുക്ക് കാര്യം ഉള്ളൂ അപ്പം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാ അതോണ്ട് പിന്നെ
എവുടെ പഠിച്ചണ് ഒക്കെ
എന്തോ ഞാൻ സിവിലായിരുന്നു ഐ ടി ഐ ഇപ്പം എന്തിന് പോവുന്നേ
എത്ര വരെ പഠിച്ചു ഏ
സിവില് സിവില് ഐ ടിഐ
പോവല്ണ്ടോ
എന്തോ ജോബാ
പോവ ആഹ് പോവലുണ്ടോയിച്ച